ഹലോ ആ ഇപ്പം കേക്കുന്ന്ണ്ട് ആ ഹലോ
എന്താ ചെയ്യ്ണേ
ഇപ്പം കേക്ക്ണ്‌ ഏ
എന്താ ചെയ്യണേ ചോയ്ക്ക്യ
ആ ഞാന് പ്രയാസൊക്കെ കഴിഞ്ഞ് നിക്കാണ് ഞങ്ങളെ പ്ര
ആ അയ്ശരി. പിന്നെന്താ ഇപ്പൊ എ ഏ?
നിങ്ങളങ്ങ് സ്
കേക്ക്ണില്ലേ ഞാതാവ്ടെ വെറുതെങ്ങനെ നിക്കാ
ഏഹേ
വെറുതെങ്ങനെ നിക്കാ
ആ ഈവനിംഗ് ഈവനിംഗ് സ്നേകൊക്കെ
ഏയ് കഴിച്ചിട്ടില്ലാ കൊർച്ചൈനിട്ട് ടൈം ആവണൊള്ളുടാ ആഹാ അങ്ങനൊന്നുല്ലൃ എന്തപ്പ അവല് നന അല്ലെങ്കിൽ വല്ല നുറുക്കോ പിന്നെ കടൈന്ന് ലേ എന്തലും വാങ്ങ പിന്നങ്ങനെ കഴിക്കും പൈ വടെ ഉള്ളിവടെ ങ്ങനെന്തേലക്കെ ഒക്ക കൊണ്ടുരാണെങ്കിഏട്ടനെ കൊണ്ടുരാണെങ്കിൽ അങ്ങനെ കഴിക്കും. വീട്ടിലങ്ങനെ ണ്ടാക്കൊന്നുല്ലാട്ട തൊന്നും
ഉം ഞങ്ങള് ഞാ എടക്ക് ഇണ്ടാക്കലണ്ട് പൂതിയന്നാ
അതെ ആ ഞാനെന്തേലും വെറൈറ്റിയുള്ള ഓക്കെ ണ്ടാക്കൂട്ടോ
അഹ് അഹ് യൂട്യൂബ് നോക്കിട്ടോ
അപ്പൊ അ യൂട്യൂബ് അ യൂട്യൂബിലൊക്കെങ്നെ കാണും അങ്ങനെ കണ്ടിട്ട് അങ്ങനെ മൈൻ്റില് വെക്കും ന്നിട്ട എന്തൊലെക്കെണ്ട്ചെങ്ങ ബ്രെഡക്കണ്ടങ്കില് മൊട്ടക്കെണ്ട് ചെങ്കിൽ അങ്ങനെ ഓരോനൊക്കെണ്ടാക്കും അങ്ങനക്കെ പിന്നെ യൂട്യൂ യൂട്യൂബ് ഒക്കെ നോക്കയിട്ട് ചെയ്യണത് ബിരിയാണി കൊണ്ടാക്കുമ്പോഴ അങ്ങനെ ചെയ്യ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിട്ട് ചെയ്യ
ആ നിങ്ങള് പൊരിച്ചാണ്ടാക്കല് ബിരിയാണി
ആ അങ്ങനെണ്ടാക്കും അല്ലാണ്ടി ഉണ്ടാക്കും
ആഹ്
മറ്റേ ക കറിവേറയും പിന്നെ നെയ്ച്ചോറ് പോലെവെക്കോലൊ അങ്ങനെയാ എന്നിട്ട് ദമ്മടും ഉ
ആഹ്
ആ എങ്ങനെ ചെയ്യും
ഉം ഇവിടെ പെരുന്നാക്ക് ബിരിയാണി ആഹ് ഇവിടെ പെരുന്നാൾക്ക് ഇഞ് ഉണ്ടാക്കണം ബിരിയാണിയോ മന്തി തിയോ?
ആ ആരുണ്ടാക്ക?
ഉമ്മ ഉണ്ടാക്കും. എനിക്കറിയില്ല ആ ഹെൽ പ്പ് ചെയ്യാൻ കൂടും. കറക്റ്റ് ആയിട്ട് അറിയില്ല.
അതെ.
എനിക്കിപ്പം ഹെല്പ് ചെയ്യാനല്ലേ പറ്റു.
ആ അല്ലെ ഇപ്പം ഇങ്ങനെ സ്വർണ്ണത്തിനൊക്കെ നല്ല വില കൂടി വരിയല്ലേ? അപ്പൊ ഈ അപ്പ അധികം അതായത് അത്ര സാമ്പത്തികക്കൊന്നും ഇല്ലാത്ത വീടുകളുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവല്ലോ അങ്ങനെ വീട്ടുകാർക്കും നല്ല ബുദ്ധിമുട്ടാവല്ലോ കല്യാണം കഴിച്ചു കൊടുക്കാനൊക്കെ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന് വിചാരിക്കണത്
അവരെ സഹായിക്കണം സഹായിക്കണം ന്നുണ്ടാകും
എന്താ ആ അതല്ല ആ സ്വർണത്തിന് പകരട്ട് വേറെ എന്താ വേറെ ചെയ്യാൻ പറ്റിയന്നുള്ളൊരിത്
സ്വർണത്തിന് പകരം ഇപ്പൊ അ അങ്ങനെ സ്ത്രീധനം കൊടുക്കണ ഒരു കാലല്ലല്ലോ
ആ അപ്പൊ അവർക്ക് വേണെങ്കിൽ ഹസ്ബ അതായത് കല്യാണം കഴിക്കാൻ പോണ ആൾക്ക് അങ്ങനൊന്നും വേണ്ടന്നൊക്കെ പറയാം
ആ ആ ആ അങ്ങനെ അങ്ങട്ടൊന്നും ഉദ്ദേശു ആലോചിച്ചിട്ടില്ല ആ
ഇപ്പയും ഉണ്ട് അങ്ങനെ സ്വർണ്ണൊക്കെ വേണ്ട എന്ന് പറഞ് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ വീട്ടില് ചെന്ന് കഴിഞ്ഞാല് സ്വർണ്ണം ഇല്ലാണ്ട് വന്നു എന്നുള്ളൊരു ഇത ക്കെണ്ടേ ആ അപ്പൊ ആ അതങ്ങനെ പറയാ മാത്രല്ലാണ്ട് അത് പ്രാവർത്തികം കൂടി ആ ക്കിയാ അങ്ങനെയുള്ളൊരു സിസ്റ്റം കൂടി വരേണ്ടതാണ് കാരണം ആ അപ്പ അവരിക്ക് വേണ്ടിട്ട് എന്താണ് സത്യം പറഞ്ഞ ആ സത്യം പറഞ്ഞൊരു ഇനിയിപ്പോ ബോധവൽക്കരണ ക്ലാസ് കൊടുത്താലും കൊഴപ്പില്ല അതായത് ആൾക്ക് ഇങ്ങനെ സ്വർണ്ണ ന്നല്ല എന്താ സ്ത്രീ തന്നെയാണ് ധനം എന്നള്ളൊരു മൈന്റ് ഒക്കെ കൊടുത്തിട്ടേ അങ്ങനൊക്കെ ആക്കിടു കൊടുക്കാച്ച നല്ലതായിരിക്കും പിന്നെ ഇപ്പൊ പറയണ്ട് സ്വർണ്ണ് സ്വർ ആ സ്വർണത്തിനും വെള്ളിക്കും ആ സ്വർണത്തിന് പകരം ഇപ്പ വെള്ളിയാ യാണെങ്കിലും ഏഹ് നമുക്ക് ആ സ്വർണത്തിന് പകരം ഇപ്പ വെള്ളിയാക്കായാണെങ്കിലും അതിന് സ്വ വെള്ളിക്കു വന്നപ്പ ഇങ്ങന ല്ല വില കൂടി വര്യല്ലേ
ആ ആ വെള്ളിക്കും വെലന്നെ
പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ കണ്ടുവര്നത് ഈ ആന്റിക്കായിട്ടുള്ള ആഭര ണങ്ങള് ണ്ടല്ലോ ഏഹ് റോഡ് ഗോൾഡിന്റെ ക്കെ ആഹ് അങ്ങൻത്തൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കല്യാണം ഇപ്പൊ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണങ്കിലും ആ ഓൾഡ് ഫേഷ നായേണു പക്ഷെ അവര് കൊടുക്കും നമ്മളിപ്പോ ആ കല്യാണത്തിന്റെ അന്ന് ആഹ് എല്ലാവരും കാൺകെ നമ്മള് പ്പ അതൊക്കെ യൂസ്യ്യണത് അതൊന്നും പ്പാര്ക്കും അത്ര വലിയ അതായത് ഇല്ല്യാ ത്തവരാണ് ഇള്ളവരാണ് അ ങ്ങനെള്ളൊരു കാറ്റഗറി ആയിട്ടൊന്നും തിരിക്കണൊന്നുല്ല്യ. ഇപ്പൊ ഉള്ളവരാണെങ്കിൽ അതെ അങ്ങൻ ത്തെ ആൻ്റിക്കായിയിട്ട്ള്ള ആഭരണങ്ങളൊക്കെ ഇടാണ് കല്യാണത്തിന്റെ ഒരു ട്രെൻഡായി മാറീണത് അതൊരു കാര്യം പറയാണെങ്കിൽ ഇപ്പോ മറ്റുള്ളവരെ മുന്നിലും പ്പം ഇങ്ങനെ ഇല്ല്യാണ്ട് വന്നടുക്കാണെന്നുള്ളരു മൈൻഡാണ് മാറ്റി കിട്ടാനും
ആ ആ പഴയ ആൾക്കാർക്കായിരിക്കും അങ്ങനത്തെ മൈൻഡ് ഉണ്ടാവാ ഉണ്ടാവാണെങ്കില് ഇപ്പത്തെ ജനറേഷനിൽ അങ്ങനെ ഉണ്ടാവുന്നു എനി ക്കും തോന്നുന്നില്ല
ആഹ് പക്ഷെ രണ്ടു മൂന്നു പേരിപ്പം ഇങ്ങനെ സംസാരിച്ചേ ആഹ് രണ്ടു മൂന്നു പേര് പറയണവരിങ്ങനെ പറയണ കേട്ടു ഏഹ് അപ്പോകല്യാണത്തിന് ഒന്നും വേണ്ട കുട്ടിനെ മാത്രം മതി ഒരു തരി പോലും സ്വർണം വേണ്ടന്നൊക്കെ പറഞ്ഞു കൊണ്ടു പോയിട്ടും നമ്മുക്ക് അവിടെ ചെന്നപ്പോ
കുട്ടിയാളെകിട്ടാന്
ആഹ് അപ്പൊ അവിടെ ചെന്നതിന് ശേഷം കുട്ടിക്കൊരു സ്വര്യം ഉണ്ടായിട്ടില്ലാ അപ്പൊ അങ്ങനെ അവരൊക്കെ നോ ഇരൂറ് പവനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടും അങ്ങനെ തരും എന്നുള്ളുരു പ്രതീക്ഷയിലാണ് അവര് ചെയ്തു എന്നുള്ളൊരു കാര്യം കാണിക്കലാണ് അങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞു ഈ സ്വർണത്തിന് ഇങ്ങനെ വില കൂടിയസമയത്ത് ഇപ്പർക്കാണെകിലും അത്രക്കങ്ങടു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ ഉം നൂറ് പവൻ എന്നുള്ളതിനോക്കെ പകരം പത്തായി അത്ര ആയൊള്ളു ഉം അങ്ങനെ പണ്ടത്തെ ആൾക്കാര്.
പണ്ടത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും അങ്ങനതൊരു പറച്ചില് ഇണ്ടവ ഇപ്പ അങ്ങനെ ഫുൾ ന്യൂജൻ സ്വർണം വേണ്ടന്നുള്ളുരു നിലക്കാണ്
ആ ഇനിയിപ്പോ വീട്ടുകാര് അങ്ങനെയൊക്കെ പറയാണെങ്കിൽ പോലും കല്യാണം കഴിക്കുന്ന ആള് കുറച്ച് സപ്പോർട്ടീവ് ആയി നിന്നാലും മതി.
ഉം ഉം അതു മതി ആ ആ
അങ്ങനെയാണെ ക്കിലും നമുക്ക് കുഴപ്പില്ല കാരണം ആ അതെ ഉം നമൂക്കൊരുധൈര്യത്തിനൊരാളില്ല ശരിക്കും സത്യം പറഞ്ഞ കഴിഞ്ഞാല് കല്യാണം എന്നുള്ളത് കൊണ്ട് കുറെ സ്വത്ത് കൊണ്ടോയിട്ട് കൊടുക്കുക. അതല്ലല്ലോ അവിടെനടത്തുന്നത് നമ്മള് ഒരാളെയൊന്ന് വിളി ഒക്കെയല്ലോലോ ശരിക്ക് അവർക്ക് ഉപകാരപ്പെട്ടോ പോട്ടെന്ന് വിചരിച്ചിട്ട് നമ്മളത് കൊടുക്കാണ് അല്ലാണ്ട്. ഈ ഈ മറ്റേ കല്യാണം കഴിഞ്ഞതിനു ശേഷം - ഒന്നും തന്നില്ല്യ അങ്ങനെ പറയരുതല്ലോ കാരണം സ്ത്രീ തന്നെ വലിയൊരു ധനമാണ് അവർക്ക് ആ ഒരു സ്ത്രീ ചെന്ന തന്നെ അവടെ ഒരു ഐശ്വര്യം ഉണ്ടാവും അവരിക്ക് കാര്യങ്ങളൊ ക്കെ പറഞ്ഞു കൊടുക്കാനും അല്ലേ? ഇപ്പൊ ഒരു മറ്റേ സ്ത്രീയനെക്കാട്ടിലും പുരുഷനെക്കാട്ടിലും- അത്ര കൊണ്ടും- ഐഡിയാസ് ഒക്കെ കൂടുതലും പറഞ്ഞുകൊടു ക്കുന്നത് സ്ത്രീയായി രിക്കും അല്ലേ ഞങ്ങക്ക് ഇവിടെരു വീടുണ്ട് ആ വീട്ടില് മൂന്ന്- ആൺ കുട്ടികളാണ്. അവിടെ അമ്മല്ല്യ അച്ഛനും അച്ഛനും പിന്നെ ഈ മൂന്ന് മക്കളു ആണ്. അവര് പറയുമ്പോ അവരന്നെ സ്വന്തമായിട്ട് ഓരോ - കാര്യങ്ങളൊക്കെ ചെയ്യേണ് പക്ഷേ അവർക്ക് ഈ- ചെല മറ്റുള്ള വീടുകൾ വെച്ച് നോക്കുമ്പം സ്ത്രീകളൊക്കെ ഉള്ള വീടുകൾ വെച്ച് നോക്കുമ്പോ ഇവരുടെ വീട്ടില് അത്രയ്ക്ക് അങ്ങ്ട് വലിയ പുരോഗമനല്ല കാരണം എന്താച്ചാ അവർക്ക് ഓരോ ഐഡിയാസ് പറഞ്ഞ് കൊടു ക്കാനോ അങ്ങനൊന്നു ഒരാ ഒരു നമുക്കൊരു കാര്യങ്ങള് പറഞ്ഞു കൊടുക്കുമ്പളാണ് ആ ഒരു ക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ അപ്പ അത് എല്ലാവരും ഇങ്ങനെ പറയൂട്ടോ അവിടെ ഒരു സ്ത്രീ ഇല്ലാത്തേന്റെ ഒരു ഇതാണ് പക്ഷെ അവര് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഒരുക്കിയ കാര്യങ്ങൾ ഇതൊക്കെ ഇണ്ട്. ഇന്നാ കൂടിയൊരു സ്ത്രീ സ്ത്രീയുള്ളൊരു വീടും അല്ലാത്തതും കണ്ടാ നമുക്ക് വേറെ അറിയാ അപ്പൊ അങ്ങനെ പറ
സ്ത്രീ ഉണ്ടകുമ്പോ അയിനനുസരിച്ചുള്ള മേൽനോട്ടവും കാര്യങ്ങളും ഒക്കെ ഇണ്ടാവും.
ങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവരേന്നെ നല്ലം പോലെ നടത്തിക്കാനും ഒര് കാര്യത്തിനൊ ഇണ്ടാവും പക്ഷെ എല്ലാവരും പറയും രണ്ടുപേരും തുല്യം തുല്യ താണ്ന്നൊക്കെ പറയെങ്കെപ്പോലും നമ്മളൊരു സ്ത്രീ ആണ് അതിലുപരി ആ നമ്മള്ങ്ങനെ കാണുന്നതു ആണ് ഒര് സ്ത്രീയ്ള്ള ഒരു ശക്തിന്ന് പറയ്ണത് ആ അതെ പിന്നെ എന്തു ആ എന്തൊരു അ ത് വന്നാലും നമുക്കത് തരണം ചെയ്യാൻള്ളൊരു കഴിവുണ്ട്. മറ്റുള്ളവര്ക്ക് അ ഈ സ് പുരുഷന്മാര്ക്ക് നല്ലോം കൊറവായിരിക്കും.
ഉം പുര്‌ഷ് ആ അ അത്‌ന്നെപ്പോ ഭർത്താക്കന്മാര് സ്ത്രീകള്ക്ക് സപ്പോട്ടീവായി നിക്കണം. നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോ
ആ അങ്ങനെ അപ്പൊ അങ്ങനെണ്ട് പറയാ ഏ ശെരിക്ക് സ മോട്ടീവായിട്ട് നിക്കണം അങ്ങനത്തൊരു ഭർത്താവ് ആണെങ്കിലെന്നയാണ് അവടെ എം സ്ത്രീക്ക് ഒരു പറയാനുള്ള ഒരു ഇത് വ
ഇത് വരുള്ളൂ പൈസന്നുള്ള താവരത് കോൺസെപ്റ്റ് പറ്റത് കല്യാണത്തിന് ആ നമ്മള നമ്മടെ ജീവിതത്തിലോട്ടൊരാള് വര്യാണ് അപ്പൊ അതിനനുസരിച്ചുള്ള തൊക്കെ വാണല്ലോ നല്ലൊരു
പ്പിക്കുന്ന രീതീലൊരാളാവണം ന്നെയാണ് നമ്മളെ
ആ പ്രൊട്ടക്റ്റീവ്
അതെ വേണം നമ്മളിപ്പോ അ ശരിക്കും അതിന് മുന്നേ ചെലപ്പോ കിട്ടിയിട്ടില്ലാത്ത ഒരാളായിരിക്കും ചെലപ്പോ വിവാഹം വിവാഹം കഴിഞ്ഞതിന് ശേഷായിരിക്കും ചെലപ്പോ അത് കിട്ടുന്ന് പ്രതീക്ഷിച്ച് ചെല്ല്ണ്ടാവ അത് അവിടെയും കിട്ടയിട്ടില്ലെങ്കിൽ പിന്നെ അവ രെ ജീവിതത്തിൽ എന്താണ് അർത്ഥള്ളത് അതെ
ഉം രണ്ട് ടൈപ്പിലാണ് നമ്മക്ക്ള്ളത് പിന്നെ രണ്ടും ഞമ്മൾ വിചാരിക്ക ക്കണ പോലാവൂല ണ്ടും ഡിഫ്രന്റ് ആയിരിക്കും
ആ ചെല വീടുകളില് ഭർത്താവ് നല്ലതാണെങ്കില് വീട്ടുകാര് മോശമാവും ചിലവടേ വീട്ടുകാര് നല്ലതാണെങ്കിൽ ഭർത്താവു മോശമാവും. അതും അതെ ഓരോരുത്തരു ലൈഫില് നടന്നോണ്ടിരിക്കുന്ന കാര്യങ്ങളാണെനി ആ. പിന്നെ ചിലവർക്കൊക്കെ എന്താ വിധി ആണെന്ന് പറയില്ലേ അതൊക്കെ വിചാരിച്ചാങ്ങട എന്താവ അല്ല
ആഹ് അഹ് ആഫ്റ്റർ മാരേജ് കഴിയുമ്പളാണ് അറി നമ്മള്ൽ ശെരിക്കൊരു ലൈഫിലോട്ട് ചെല്ല
ആഹ് ഞാൻ മാരീഡാണ് അതെ ഞാനിപ്പ മാരേഡ്‌ ആണ് അലെയ് ഇൻക്ക് പ്രത്യേകിച്ച് കൊഴ് ഒന്നുല്ല ട്ടോ ഞാൻ ഇപ്പോ ഇങ്ങനെ പറയിങ്ക പോലെ അമ്മൾടെ ഹസ്ബെന്റൊക്കെ നല്ല സപ്പോർട്ടീവാണ് ട്ടോ ഞാൻ ലവ്വ് മാരേജും കൂടി ആണ്
എങ്ങനെ ആയിരുന്നു സ്
അയ്ങ്ങനെ സ്റ്റോറി എന്താ ഞങ്ങള് കസിൻസാണ് പിന്നെ ഒപ്പം എങ്ങനെ അഹ് ഓ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ ഞങ്ങള് ഒന്നിച്ചാണ് ഇണ്ടാവ ന്നാ വിളിക്കീട്ട്രാ
ആഹ് അന്നാ ഓക്കെ ഓക്കെ